ഇല്ല ല്ല ഒറങ്ങില്ല
ആഹ ഹ ആ പിന്നെ മറ്റേല് കേക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ അതൊന്ന് ക എനിക്കൊന്ന് പർഞാ ആ എങ്ങനെയായിരുന്നു അത് പേട ഒണ്ടാക്കുന്നത് അതെല്ലാം നമ്മള് ബ്ലെൻഡെയ്ത്ട്ട് മറ്റേ ബീറ്റർ വെച്ചിട്ട്
റ്റർല്ലെങ്കി മിക്സിടാത്ത്ട്ട് ജസ്റ്റ് അടിച്ചെടുത്താലും മതി അടിച്ചെടുത്ത് നല്ല രീതി പതഞ്ഞ് വെരുമ്പോ ആ നമ്മള് ഇതിനകത്തോട്ട് കൊർച്ച് വാൻലസെൻസും വാൻലാസ് ൻസ് ഒഴിക്കണം പിന്നെ വേണെങ്കി കൊർച്ച് പാലും ഷകലം പാലും ഒര് ടേബിൾ സ്പൂൺ പാല് വല്ലോം ഒഴിച്ചാലും നല്ല്യ ഓവറായിട്ട് പോ ആ ആ അത് പക്ഷെ തണുപ്പ് പാടില്ല പൊർത്ത്ട്ത്ത് വെച്ചിട്ട്
ആ ആ ആ ആ
അപ്പൊ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചാലും മതി അന്ന്ട്ട് ഇതെല്ലാം കൂടെ മി ക്സെയ്ത് നന്നായിട്ട് അടിച്ചിട്ട് പിന്നെ ആ നമ്മളീ മഞ്ഞ തരുവൊണ്ടല്ലോ അത് നന്നായിട്ട് ബീറ്റെയ്യണം അത് സെപ്പറേറ്റ് ബീറ്റെയ്യണം സെപ്പറേറ്റ് ബീറ്റ് റ്റെയ്യുമ്പം പറയ്ന്നെന്ന് വെച്ചാ അവര് പറയുന്നത് നമുക്കിത് ഒന്നിച്ചിട്ട് മിക്സാക്കി അടിക്കാൻ പറ്റും പക്ഷെ കുറച്ചൂടെ കേക്ക് പൊ പൊങ്ങി വരുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട്. അടികുമ്പഴ എന്ന അവര്
ഈ ബീറ്റർ ഇല്ലാത്തവരെടാ നമ്മൾ ഈ രണ്ടായി മിക്സികാത്ത് വെള്ളവാദ്യം അടിച്ച് ഇങ്ങനെ മിക്സ്‌ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് മഞ്ഞാ ബീറ്റർ ഇല്ലാതേം
ആ അങ്ങനെ ആ അങ്ങനെ അടിച്ചാലും മതി അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈദ മൈദ അരക്കപ്പ് മൈദ എടുക്കണം.
ആ ആ ആ
അതിന്റെ ഒരു മെഷർമെന്റ് കപ്പ ഒക്കെ ഉണ്ട് അപ്പൊ അതിന് അരക്കപ്പ് മൈദ എടുത്തിട്ട്. തന്നെ ആ സോഡാ പൊടി ഒരു ടേബിൾ സ്പൂൺ. ബേക്കിംഗ് സോ ഒ പ ബേക്കിംഗ് പൗഡർ വേണം. അതായത് നമ്മൾ ഇടുന്ന ഈ മൂന്ന് പൊടികളും ഈ അര പ്പിന്നെ അകത്ത് നിൽക്കണം
ഓ ഓ ഓ ഓ
കൂടുതലാവരുത് ആ എന്നിട്ട് ഒരു നുള്ളു ഉപ്പും. പിന്നെ നമ്മള് ഒ ആ ഇതിനി ഇടയ്ക്ക് വേറൊരു കാര്യം മൊട്ട അടിക്കത്തില്ലേ.
ആ
വൈറ്റ് അടിച്ചു കഴിയുമ്പം അത് പതഞ് വരുമ്പം നമ്മൾ കുറച്ച് ആ പഞ്ചാര ആ പഞ്ചാര പൊടിച്ചിട്ട് അതോടി ഇട്ട് കൊടുക്കണം അര കപ്പിന് അരകപ്പ് പഞ്ചാരയ അതോടിട്ട്
ഇതിനകത്ത് നന്നായിട്ട് ആ പൊടിച്ചതുമായിട്ട് മിക്സ് ചെയ്യണം അല്ലേ.
ആ അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് പൊങ്ങി എ നല്ല ഏ ഒരു വെള്ള കളറി പതഞ്ഞ് പത പത മാറും അടിച്ചടിച്ച് വരുമ്പോ പതഞ് ഒരു ക്രീമി പരുവത്തിലാവും.
ആ ആ ആ ആ
ആ ഇതിനകത്തോടി ഇപ്പം നമ്മൾ ഈ അടിച്ച പൊടികളുണ്ടല്ലോ.
ആ ആ ആ
ആ ആ പൊടികള് തട്ടി ഇടണം
ഉം
തട്ടിയിട്ട് വാനില എസ്സെൻസ് കൂടെ ഒഴിച്ചിട്ട്. ഇതിങ്ങനെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് പതുക്കെ സ്ലോലി മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ
ഓ പക്ഷെ ചിലത് കണ്ടിട്ടില്ലോടാ കൂടെ മിക്സിൽ ഇടുന്നത് അന്നേരം ഇത്
ഇല്ലാ അതാവാൻ സാധ്യത കുറവായി ഓരോന്നും പല രീതിയിൽ പല രീതി വരും ഇതി ഇപ്പൊ ഇങ്ങനെ യെല്ലോയും ഈ വൈറ്റും ഇതൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്താ കേക്ക് കുറച്ചൂടെ പൊങ്ങി
വരുവല്ലേ ആ ആ ആ യൂട്യൂബിലൊക്കെ കാണുന്നവരെ ഈ മിക്സുടെ ജാറിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് അടിച്ചിട്ട് സിമ്പിൾ കേക്കാന്നും പറഞ്ഞു അതിനകത്ത് കാണിക്കുമ്പോം വരും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോ
ഉണ്ടാക്കുക കാരണം ആ ഇതെന്താന്നറിയോ ഒരു എവിടെങ്കിലും ഏതെങ്കിലും ഒരു ജസ്റ്റ് പൊടി മാറിപ്പോയി കഴിഞ്ഞാൽ അതായത് കൂടിക്കഴിഞ്ഞാല് കറക്റ്റ് വരത്തില്ല. കറക്റ്റ് മെഷർമെന്റി നമ്മൾ എടുക്കണം
പിന്നെ അദേ കണക്ക് ആ പിന്നെ നമ്മൾ ഇത് പതുക്കെ കൊണ്ട് ഇങ്ങനെ ഒരേ ഇളക്കി കൊണ്ട് ഉം ആ ആ ആ
പിന്നെ വേണൊന്നുണ്ടെങ്കിൽ ഇത്പ്പോ നമ്മള് വാനിലയല്ലേ വാനില കേക്കല്ലേ. ചോക്ലേറ്റ് കേക്കാണെങ്കിൽ ചോക്ലേറ്റിന്റെ സിറപ്പുണ്ട്. ഈ വാനില വാനില എസൻസും. ഏത് എല്ലാ കേകിലും വാനില എസ്സെൻസ് മാസ്റ്റാ. അന്നിട്ട് ഈ ചോക്ലറ്റ് സെറപ് കൂടെ കൊറച്ച് ഒഴിക്ക് കുറച്ച്ഒഴിച്ച്കൊറച്ച് ഒഴിക്കണം അപ്പം അത് ഒത്തിരി ലൂസാ ഒത്തിരി കൂടി പൊരു കൂടിപ്പോയാലും ഈ മെസര്മെന്റ് തെറ്റിപ്പോവും ആ അത് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് മിക്സമിക്സ്യ്ത് നല്ല ഇതാക്കിയിട്ട് നമ്മള് ഈ ചൂടാക്കാ ഇത് വെക്കാനുള്ള പാത്രം ഓയി ല് യ്തെട്ക്ക യോ വേറൊരു കാര്യം കടെ മറന്നു പൊയ് ഇത് ഞൻ പറഞ്ഞില്ലേ മൂന്ന് വർഷ ആയതോ ണ്ട് മറന്നുപോയിഈ നമ്മളി ആ അത് ഓട്ടോമേറ്റിക്ക് തീ നമ്മള് നല്ല ഹൈ ഫ്ലെയ് മിലിട്ട് ഇത് ചെയ്യ് ന്നതിന്റെ കൂട്ടത്തിൽ
ആഹ് ആഹ് എങ്ങനെ നമ്മള് ബിരിയാണി ഒക്കെ വെക്കുന്ന ആ ചെറിയ
ആ അത് മതി ആ അതിനകത്ത് വെ കഅല്ലെങ്കിവലിയ ഏതെങ്കിലും ചരുവം പോലുള്ള ഈ പാത്ര കേക്ക് ആ കേക്കിന് ബാറ്റ്റി ഒഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അയി ന് വേണ്ടി പ്രത്യേക പാത്രണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ അത് വെക്കാൻ പറ്റുന്ന രീതിലുള്ള ഒരു പാത്രം
ഇല്ല തിരുവയൊക്കെയാണോ നമ്മളല്ല മീൻകറിയൊക്കെ വെക്കുന്ന തിരുവയൊക്കെ വെച്ചിട്ടാണോ ഈ ഇതിനകത്ത് തീ കേക്കിന്റെ സാനംഇറക്കി വെക്കുന്നത്
ആഹ്ത്തിരികെ വെക്കണം പിന്നെ അതിന്റെടിയിലായിട്ട് ക - കര പല്ലു കരളുംകൊച്ച് കല്ലുപ്പ് ണ്ടല്ലോ
ആഹ ആ കല്ലുപ്പ് ആ ഹ ആആ ആ
കല്ലുപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഹൈ ഫ്ലെമില് ട്ട് അടച്ച് വെച്ചിട്ട് അതും കരിഞ്ഞ് പോവരുത്
എത്ര സമയം വേണ്ടിവരോടാ അരമണിക്കൂറൊക്കെ വേണ്ടി വരോ
അരമണിക്കൂർ ഇരുവത് മിൻ റ്റൊക്കെ പറയുന്നത്
ആ നല്ലേ ആഹ് ആഹ ഓ ഓ
അല്ല ഞാൻ പറയാൻ വന്നതേ കാരണം നമ്മളീ ഈ വൈ ഇതടിച്ചില്ലേ അടിക്കുമ്പോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്.. ഏ പഞ്ചാര ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ സൺഫ്ലവർ ഓയില് അതും ഒഴിച്ച് ആഹ സൺഫ്ലവർ ഓയില് മാത്രം അതും ഇട്ട് കൊടുത്താലേ നല്ല പ്ലഫീ ആയിട്ട് നമുക്ക് ആ ബാറ്ററി കിട്ടും കിട്ടത്തൊള്ളൂ അത് ഞാനങ് മറന്ന് പോയി അതാ
ആ് അത് കുഴപ്പമില്ലടാ എന്നിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെമി മിക്സ് ചെയ്ത് വെച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും പോര
ആ ഇതിനകത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നല്ല ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ വല്ലോം ഈ പാത്രത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് തടവി നന്നായിട്ട് കൊടുക്കണം കൊടുത്തിട്ട് ആഹ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് തിനകത്ത് എണ്ണ തടവി കൊടുക്കും
ആ ഹാ ഹാ ഹാ ആ എന്നിട്ട് ഇതിനകത്ത് ഇറക്കി വെക്കും ആ
ആഹ ഈ ബാറ്ററി ഒഴിക്കണം ബാറ്ററി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് അങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്തെടുക്കണം ഇതിനകത്തെ എയർബാൾസ് ഒക്കെ ഉണ്ടെങ്ക ആഹ് പോകാൻ വേണ്ടി എന്നിട്ട് ഇത് ആ തിരികൊക്കെ അതോട്ട് ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലോമീറ്റർ
ഉം
വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് തുറക്കാനേ പാടില്ല നല്ല രീതില് പുറത്തെങ്കിലും കട്ടിക്കക്ക് എന്തെങ്കിലൊക്കെ വെക്കണം
ഓഹോ ഓ ഹ
ഒരു ഇരുപത് മിനിറ്റ് ഇന്ന ഒരു മണം വരും നമുക്ക് ഈ കേക്ക് ബേക്ക് ആയി കഴിയുമ്പോ ഒരു മണം വരും പ്രത്യേകത അപ്പൊ അത് ആഹ് മണം വരുമ്പ ഇത് മാറ്റിയിട്ട് പതുക്കെ ഒരു ഹ് ഈർക്കിലോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് തോന്നോ
വെന്തോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ആഹ് ആഹ് ആഹ്
എട്ട് നോക്കുമ്പോ വെന്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കത്തില്ല
ആഹ് ഹാ
അഹ് വെന്ത് കഴിഞ്ഞ അല്ല വെന്തിട്ടുണ്ടെങ്ക ഒട്ടി പിടിക്കല്ല അ
എടാ ഈ ബാട്ടർ പേപ്പർ പേപ്പർ ഇടുകവാണെന്നുണ്ടെങ്കിൽ ഇത് കരിയാതെടുക്കാൻ പറ്റുവല്ലേ ബട്ടർ പേപ്പർ ഇടുബോ
ആഹ് കരിയാതെ എടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഇളകി ഇങ്ങ് വരും അല്ലെങ്കിൽ പാത്രത്തി കയറി ഒട്ടി പിടിക്കും
ഓ നമുക്ക് ധന്യലൊക്കെ കിട്ടൂടാ ഇത് വേടിക്കാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുവല്ലയോ
ആഹ് സൂപ്പർ മാർക്കറ്റ് കിട്ടുമന്ന് തോന്നുന്നു പിന്നെ ഇതിന് വേണ്ടി പ്രത്യേക കടകളൊക്കെ ഉണ്ടല്ലോ ഇറങ്ങിയിട്ടുണ്ടല്ലോ എം ഓ എല്ലാ ടൗണിലും കാണും കേക്കിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി
ആഹാ എന്നിട്ട് പിന്നെ നമ്മളിത് പിന്നെ സംഭവം ഇത് ചൂടെ ആറിയതിനന് ശേഷം നമ്മൾ തട്ടി പുറത്തിട്ട് പിന്നെ ഇത് സെറ്റാക്കി മറ്റേ ക്രിസ്മസ് മറ്റേ ഇതൊക്കെ കേക്കുമല്ലോ ബർത്ത്ഡേ കേക്ക് ആക്കുമല്ലോ ആഹ് അതും അതും കൂടി പറഞ്ഞാടാ എനിക്ക്
അതിനകത്ത് നമ്മൾക്ക് ഈ വിപ്പിക്രീംന്ന് പറഞ്ഞൊരു സംഭവുണ്ട്
ആഹ്
അത് നമ്മള് മേടിച്ച് ഏ മേടച്ച് എന്നാലും സ്റ്റോർ ചെയ്ത് വെക്കല്ലോ അപ്പൊ ഈ ബീട്രണ്ടല്ലോ ബീട്രോന്റെ ഇതുണ്ട്
എനിക്ക് പക്ഷേ ബീറ്റർ ഇല്ലടാ അതാ കൊഴപ്പം മിക്സിക്കാത്ത് അടിക്കാൻ പറ്റോ
ല്ലേ അപ്പൊ മിക്സി എന്ത് മിക്സിയുടെ ജാറ് കുറച്ച് ഒരു നമ്മള് ചെയ്യാൻ തുടങ്ങുമ്പഴ എന്തോ ചെയ്യണം അല്ലെ ഈ ബാറ്റർ നമ്മള് മിക്സിക്കാത്തിട്ട് അടിക്കത്തില്ലേ
ആഹ് ഹ ഹ
അടിച്ച് കഴിഞ്ഞിട്ട് മിക്സി ഡയക്റ്റ് കഴുകി അങ്ങന എന്ത് ചെയ്യുന്നു ഹൈ ഫ്ലെയിമ ഫ്രിഡ്ജിലിട്ടിട്ട് ഫ്രീസറി വെക്കണം
ഓ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടില്ലേ ആഹ് ഹ ഹ
എന്നിട്ട് ഈ എടുത്തിട്ട് ഈ ക്രീം നമ്മൾ ഒഴിക്ക ഒഴിച്ചിട്ട് ഹൈ ഫ്ലേമിലിട്ട്
ഏതാ നമ്മള് അമൂലിന്റെ ഫ്രഷ് ക്രീംമാണോ മേടിക്കേണ്ടത്
അല്ല അതിന് വേണ്ടി ഏഹ് പേരൊക്കെ അങ്ങ് മറന്ന് പോയിട്ടോ അതിന് വേണ്ടി പ്രത്യേകം ക്രീമുണ്ട് കുറച്ച് റേറ്റാ പത്ത് ഇരുന്നൂറ് രൂപ ക്കേര്ന്ന് ഞാൻ ലാസ്റ്റ് വാങ്ങികുമ്പഴ് ഏഹ് കേക്കിന്റെ ക്രീമ് ആഹ് അത് നമ്മള് ഇതിന് വേണ്ടി കടകൾ ഉണ്ടല്ലോ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആഹ് കടകൾ ഇപ്പൊ ഉണ്ട് കേക്കിന്റെ സാന അസസറീസ് സാധനങ്ങള് മാത്രം കിട് ട്ടുന്ന കട ഒണ്ട് ആഹ് അല്ലേ സൂപ്പർ മാർക്കറ്റി ചെന്നാലും കിട്ടും പേര് ഞാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് റിച്ചെന്നൊക്കെ പറയുന്നയാ റിച്ചിന്റെ വിപ്പിംഗ് ക്രീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ കിട്ടും അതൊക്കെ നല്ല ക്രീമാ
ആഹ് എന്നിട്ട് അതിങ്ങനെ അത് അതിനകത്ത് എന്തെങ്കിലും ഇടണോ പഞ്ചസ് സരേ എന്തെങ്കിലും ആഹ് ആഹാ എന്നിട്ട് അതടിക്കണം ഇതിനാത്തിട്ട് ബ്ലിന്റെറിനകത്തോ ബീറ്ററിലോ
ഫ്ലെയിമില് ഒര് അഞ്ച് മിനിറ്റ് അടിക്കണം അഞ്ച് മിനിറ്റ് അടിച്ചിട്ട് പിന്ന ആഹ് സെക്കൻഡ് ആഹ് രണ്ടാമത്തെതുണ്ടല്ലോ ഏഹ് സ്പീഡ്
ആഹ് ആഹ്
ഏറ്റവും ഹൈയുടെ തൊട്ട് താഴേക്ക് അതിനകത്തിട്ട് അടിക്കണം അഞ്ചു മിനിറ്റ് അങ്ങനെ നോക്കണം അടിച്ചടിച്ചിടിച്ച് നോക്കണം നല്ല ഏഹ് ആഹ് ഇത് വെള്ളം പോലെ ഇരിക്കുന്ന സാധനം ഭയങ്കര തിക്കായിട്ട് ഇരിക്കണം ഭയങ്കര ടാസ് സ്ക്കാ ഈ തിക്കായിട്ട് കിട്ടാന്ന് പറയുന്നത്
ആഹ് ആഹ് ആഹ്
അത് തിക്കായി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടെ നമ്മള് ഏത് ഫ്ലേവറാ വേണ്ടന്ന് വെച്ചാ വാനിലക്കാത്ത് പിന്നെ സെപ്പറേറ്റ് ഒന്നും നമ്മള് ചേർക്കണ്ട വാനിലയ്ക്കാത്ത് സെപ്പറേറ്റ് ഒന്നും ചേർക്കണ്ട
അപ്പോഴേ എടാ ഞാൻ പറയട്ടെ നമ്മുടെ കേക് ക്കൊണ്ടാക്കുന്ന ആഹ് നമ്മള്ഏഹ് മറ്റേ ബർത്ത്ഡേ കേക്ക് മേടിക്കുമ്പോ അതിനാത്ത് ഈ ആഹ് വൈറ്റ് ക്രീമൊക്കെ തേയ്ച്ചിട്ട് പിന്നെ അതിനകത്ത് ഡെക്കറേഷൻ വരുമ്പോ അതിനകത്ത് ഒരു കളറ് ഒക്കെ ഒഴിച്ചിട്ടാണ് കളർ ക്രീമൊക്ക ആയിട്ട് വരുന്നതല്ലേ
ആഹ് അത് ഈ കൈ ഇത് നമ്മളിപ്പോ ഈ വൈറ്റുണ്ടല്ലോ ഈ വൈറ്റിനകത്ത് തന്നെ വേറൊരു കളറ് ആഡ് ചെയ്യണ് ണോങ്കി അയിന് വേണ്ടി സെപ്പറേറ്റ് കളർടെ ചെറിയ ലിക്വിഡ് കളർ കിട്ടും ഓരോരോ കളറ്
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ് ഒരു വാ ആഹ് പറഞ്ഞോ
കളറ്
നമ്മളെ ആഹ് പിന്നെ ആഹ് ഓ ഒരു കവറിനത്ത് ഒരു കേക്കിനകത്തെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളോ ഒരു കവറ് ആഹ് വിപ്പിങ് ക്രീംമ് മേടിച്ച ആഹ് അതൊരു കേക്കില് കഴിയോ അതിന്റത്